ആ എന്തൊക്കെ ഇണ്ട് വിശേഷം
എന്തൊക്കെയുണ്ട് കുഴപ്പല്ല അങ്ങനെ പോണു
കാലാവസ്ഥ ഒക്കെ ഇങ്ങനെ പോണു കാലാവസ്ഥൊക്കെ എങ്ങനെണ്ട് മഴയൊക്കെ ഉണ്ടോ
നല്ല മഴ ഇപ്പോ ചെറിയ കുറവുണ്ട്
അതെ ഇവിടെ ഇപ്പോ ഒന്നും ഉച്ചക്ക് പെയ്തു പിന്നില്ല സാദാ പോലെ
കാലാവസ്ഥക്ക ഓരോ ദിവസം കൂടുന്നത്തോളം മാറി മാറി വരിയാണ്
അതന്നെ ശരിക്കും ഇപ്പ നല്ല മഴ പെയ്യേണ്ട ഒരു സമയണല്ലോ
ആ ആറു മാസം മഴ ആറു മാസം വെയില് അങ്ങനെല്ല ഒരു കണകകെ
അതെ പക്ഷെ അതൊന്നും ഇപ്പൊ കിട്ടണില്ല ഓക്കെ തകിട് മറിഞ്ഞു കിടക്കല്ലെ
അത് ഓരോ കാര്യങ്ങള് ചെയ്യണോണ്ട അല്ലേ
അതെ ശരിയാണ് എന്നെ പിന്നെ പ്രകൃതിയാണെങ്കിലും ഏ മറ്റേ അന്തരീക്ഷ ആണെങ്കിലും ആകെ മലിനമായിട്ട് കിടക്കല്ലേ
അതാണ് ഒക്കെ ഈ കണ്ണിക്കാണ് ണ പ്ലാസ്റ്റിക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് ഒക്കെ മനുഷ്യ ന്മാരൊക്കെ ഇതീക്ക് വലിച്ചെർഞ്ഞിട്ട് ആകെതായി കെട്ക്കാണ് ഇങ്ങനെപ്പോ ഒരു മനുഷ്യൻ മ തീർനാ തന്നെ അയിക്കൂടി എല്ലാ ആളുകളും ഇങ്ങനെ ഉപയോഗിച്ചിട്ട് ഇത് വാണ്ട ഇത് കളയുമ്പം പിന്നെങ്ങനെ ശെര്യാവ
അതെ ഓരോന്ന് ഇപ്പൊ ജലാശയങ്ങളാണെങ്കിലും ആണെങ്കിലും പ്പൊ റോഡ് സൈഡാണെങ്കിലും ഒക്കെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റും ഒക്കെ കൊണ്ട് നറഞ്ഞിരിക്കാണ് ഇല്ല നമ്മളത് എത്ര കൊറയ്ക്കാൻ നമ്മൾ എത്ര അത് കൊറ ത്ര നോക്ക്യാലും പിന്നേം അതിന്റെ ഉപയോഗം കൂടിക്കൂടി വരാണ് അതിഞ്ഞ് പ്ലാസ്റ്റിക് കവറ്ന്ന് അല്ലെങ്കിൽ പോലും പ്ലാസ്റ്റിക് വേറേതെങ്കിലും രീതിയിൽ നമ്മൾ യൂസ് യാണ് ഇനി ഒന്നും വേണ്ട ഈ അഞ്ചു രൂപടെ ലെയസെന്നെ മതി അയിന്റെ കവറന്നെ മതി ഇന്റെ വീട്ടിലൊക്കെ അതയിരി അധികം ഉണ്ടാവുക
ഇന്റോട്ത്തിൽ പിന്നെ കുട്ട്യാളില്ലാത്തോണ്ട് അത് കൊറവാക്കാരം.
ഈ ഹരിതകർമ്മസേനക്കാരൊക്കെ വരുമ്പഴേ എല്ലാരും പറയാര്ന്നു.
ആ നെറിണ്ടോ ഇതൊക്കെപ്പാടെ തിന്ന് കൂട്ടുന്നത് നമ്മളെന്നെ ആലോചിക്ക് ആലോയ്ക്കുമ്പളാണ്.
സത്യം പല വീഡിയോസും കണ്ടിട്ടുണ്ട് ഈ ഉള്ള്ത്ത ലെയസെന്നെ കത്തിക്കുമ്പോ
പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക് ഉരുകണ പോലെ സ്മെല്ലും വരും എന്നിട്ട് ആൾക്കാര് ഇത് വാങ്ങ്ണും തിന്ന്ണും കളയിണും ഉണ്ട്.
അതെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ശരിക്കും പറഞ്ഞ പ്രകൃതിക്ക് മാത്രല്ല നമുക്കും ഒരു വ വെല്ലുവിളിയായിട്ട് വരാണ്
ഈ പ്ലാസ്റ്റിക് നമ്മളിങ്ങനെ വലിച്ചെറിയുമ്പോ ആ അത് ഈ ജലാശയത്തില് അയിലൊക്കെ പോയിതായിട്ട് ഓരോരോ പകർച്ചവ്യാദി അങ്ങനെക്കെ ഉണ്ടാവണ്ല്ലേ ഇപ്പൊ
പിന്നെന്താ ഇപ്പൊ ഡെങ്ക്യുന്റെ ആ ഒരു ഇത് മാറികൊണ്ട്‌ വരുന്നേ ഉള്ളു എല്ലാർക്കും ഡെങ്കി വന്ന് ഈ ഭാഗത്തൊക്കെ ഈ കൊതുകിന്റെ വളർച്ച ഇത് കൊണ്ടൊക്കെ ആയിരിക്കുവല്ലോ
ഒക്കെ അതന്നേണ് നമ്മള് ശ്രദ്ധിക്കണം കൊതുകൾ ഇപ്പേടീം വെള്ളം കെട്ടിക്കാത കൊതുക് ഉണ്ടാവൂലല്ലോ
ആ അതെ ടി ടി സി പഠിക്ക്ണ കോളേജിന്റെ ഇപ്പർത്ത് പറയുമ്പോ വേസ്റ്റ് അവര് കൊണ്ടന്ന് ഇടുന്ന സ്ഥലായിരുന്നു. എത്രങ്ങാനും പ്ലാസ്റ്റിക് വേസ്റ്റാന്നറിയോ അവര് കൊണ്ടന്ന് ഒരു ദിവസം ഇടുക കാരണം ആ അവിടെന്ന് പറയുമ്പോ നമ്മടെ അത്രയും സ്ഥലയില്ല കാരണം കൊറേ വീടുകൾ അടുപ്പി അടുപ്പിച്ചടു പ്പിച്ചുണ്ടാവുന്നോണ്ട് ആ വേസ്റ്റ് ഫുള്ള് കൊണ്ടെന്ന് തള്ളുന്നത് ഈ ഒരു സ്ഥലത്തായിരുന്നു. സത്യം പറഞ്ഞ ഞങ്ങക്ക് പേടിയാണ് ഈ മഴക്കാലൊക്കെ വരണ സമയത്ത് ഇതിന്ന് വല്ല ഏ കൊതുക് കടിച്ചിട്ട് വല്ല അസുഖം വരോന്ന് പക്ഷെ എന്തോ ഭാഗ്യത്തിന് അതൊന്നും സംഭവിച്ചിട്ടുണ്ടായിരു ന്നില്ല
ന്ന വാണ്ട ഞങ്ങളെ അയൽവാസിക്കൊണ്ടായിരുന്നു ഇല്ലെങ്കിപ്പൊ
ഉം അത് തന്നെ ഞങ്ങടെ ഉം ഞങ്ങടെ ചുറ്റും ഉണ്ട് അതെ പേടിയാണ് അവര് കടിച്ച അതിനെ കടിച്ച അതെ അവന്നെ കടിച്ച കൊതു വന്നാ മതി
ആ വേറൊന്നും വാണ്ട അ
അതെ സ്ത ഇനിപ്പോ പ്ലാസ്റ്റിക് മാറ്റി നിർത്തി നമ്മുടെ എല്ലാരെടം വീട്ടില് ഒന്നോ രണ്ടോ വണ്ടി നിർബന്ധാണ് ഇപ്പൊ നമ്മുടെ യാത്രാ സൗകര്യത്തിനാണെങ്കി പോലും അതെ നമ്മളെ യാത്രാ സൗകര്യം മാത്രം വിചാരിച്ചു നോക്കിട്ട് കാര്യല്ലല്ലോ
പണ്ട്ന്നൊക്കെ പറഞ്ഞാല് ഇപ്പൊ ഭയങ്കര പൈസക്കാരെ വീട്ടിലെന്നള്ളല്ലോ വണ്ടിയെന്നെ ഉണ്ടാവ ചിപ്പങ്ങനല്ല ഇപ്പൊ
ഉം
വീട്ടില് എത്ര അള്കാരയിണ്ട് അയിനനുസരിച്ച് അത്ര വണ്ടി ഇണ്ടാവും
അതെയിപ്പൊ ബൈക്ക് മാത്രല്ല കാറ് വെറൈറ്റി വെറൈറ്റി വണ്ടികളാണ് ല കാരണം ഈ കുട്ടോൾക്കാണെങ്കിലൂം എല്ലാർക്കും അതെ കുട്ടോൾക്കാണെ ക്രയ്സ്സാന്നറീം ഇപ്പത്തെ ജനറേഷന്ല് വണ്ടി വാങ്ങണം
ഇപ്പൊ സ്വന്തായിട്ടൊരു വണ്ടി ഇല്ലാഞ്ഞത് എന്തോ വല്യൊരു ഇതായിട്ടാണ് എല്ലാരും കാണണത്
അതെ പിന്നെ വണ്ടീ എല്ലാത്തിനും ആവശ്യാണ് നമുക്കൊര അത്യാവശ്യം വന്ന ഇണ്ടെങ്കി നമുക്ക് വ വണ്ടിന്നെ വേണം
ഇപ്പൊ നടക്ക്ണ പരിപാടിയൊന്നും നടന്നെങ്ങ്ട്ടും പോണ പരുപാടിഒന്നും ആർക്കുല്ലലൊ എല്ലാരും ഇപ്പൊ എട്ത്ത്ക്കാണെങ്കി കൂടെ വണ്ടിമ്മെ വണ്ടില്ലാതെ പോവൂല ഞിപ്പൊ വണ്ടി ഓക്കെ എല്ലാരും ഇപ്പൊ ഒരു ഫാമിലി ആയിറ്റൊക്കെ പോവാണെങ്കി ഒരു സ് സ്വന്തം വണ്ടിക് പകരം മറ്റേ ബസ്സൊക്കെ
ട്രാവലറ് ഉം അതെ പക്ഷെ എല്ലാ ദിവസവും ഇതിങ്ങനെ ആവലല്ലെ അവസ്ഥ
അതാണ്
സിറ്റീലൊക്കെ പോയ എത്രങ്ങാനും വാഹനങ്ങളാ ട്രാഫിക് ങ്ങൊണ്ട് കുടുങ്ങി കടക്കെര്ക്കും
ഇപ്പോ ഞങ്ങള് കോളേജിക്ക് വരുമ്പതന്നെ കാണാം ചെല ദിവസൊക്കെ നേര്ത്തെ എറങ്ങിയാലും ഈ ബ്ലോക്കോണ്ട് ലെയ്റ്റാവും കോളേജ്ക്ക് എത്താന്.
അതെ ആഹ് ഒരു ഉച്ച സമയായ നല്ലതാണ്.
പിന്നെ അതു അല്ല റോഡ് പണിയൊക്കെ ആയിറ്റ് അങ്ങനി പിന്നെ ഇതാവും ആഹ് രാവിലിം വൈന്നേരൊക്കെ നല്ലതാക്കാരം.
അതെന്നേണ് പ്രശ്നം അങ്ങനെ പിന്നെ ഫാക്ടറിന്റെ പിന്നെ കാര്യങ്ങള് പറയണ്ടല്ലൊ കൂടുതല് ഇപ്പൊ ഇൻഡസ്ട്രീല് കാര്യങ്ങളാണല്ലൊ നമ്മുടെ സമൂഹത്തി നടക്ക്ന്നെ
പാക്കിംഗ് കൂടി ഓരോദിവസം കൂടുംതോറും
അതെ അയ്ത്ത പൊകയാണെങ്കിലും അയ്ത്ത മാലിന്യാണെങ്കിലും നമ്മള്ടെ ജലാശയങ്ങളിൽ നശിപ്പിക്ക്ന്ന്ണ്ട് വായുവും നശിപ്പിക്ക്ന്ന്ണ്ട്.
ആഹ് മാലി ജലാശയങ്ങളിലേക്ക് ഇതാക്കുമ്പൊ അവ് പിന്നെ അയിന്റെ എയർ പൊല്യൂഷനുണ്ടാകും.
ഇപ്പൊ വെള്ളം നമ്മള് പൈസ കൊട്ത്ത് വെള്ളം നമ്മളിപ്പൊ പൈസ കൊടുത്ത് വാങ്ങാൻ തൊടങ്ങി അതൊക്കെ ഒരു പഴയ കാലഘട്ടത്തിൽ നിന്ന് ആലൊയ്കുമ്പൊ ശരിക്കൊരു എന്താറയ വേറെ ചിന്താഗതിയായിരുന്നു. പൈസൊടുത്ത് വെള്ളം വാങ്ങ അവസ്ഥേണിപ്പൊ ഇനി കൊർച്ച് കഴിഞ നമ്മള് ശ്വാസി അതെ ശ്വസിക്കുന്ന ഓക്സിജന് ലാസ്റ്റ് പൈസ അതെ മറ്റേ കൊറോണ സമയത്തൊക്കെ ഓക്സിജൻ സിലിണ്ട്റ്
ആഹ് അങ്ങൻത്തെ സംഭവങ്ങളൊക്കെ ഡൽഹിയിലൊക്കെ എയർ പൊല്യൂഷം കാരണം
എന്താ നമ്മ്ടെ നാടിന്റെ ഒര് പോക്ക്ലെ ഇത് കൊൻണ്ടൊക്കെന്നെരിക്കും കാലാവസ്ഥടെ വ്യതിയാനം നമ്മള് ഞീ ഓരോ കാലഘട്ടത്തില് ജീവിക്കുമ്പത്തന്നെ പേടിയാണ് എന്താന്ന് വരാൻ പോ പോണ്ന്നറിയ്
പിച്ചറെങ്ങനെകാരംന്നാവൊ പ്പതെ ജനറേഷൻ കാര്യം ഞമ്മക്കോ ഇങ്ങനെ ഓൽക്ക് ദിനേകാട്ലും കഷ്ട്ടക്കാരം
അതെ ഇപ്പൊ അധികം ആൾക്കാരും പെട്ടെന്ന് മരിച്ചു പോണവരനൊക്കെ ശരിക്കും ഭാഗ്യവന്മാര ന്നാ പറയണ കാരണം ഇനിയുള്ള ലോകത്തുള്ളത് കാണേണ്ടതുംല്ല അവര്നുഭവിക്കേണ്ട ആവശ്യ
വേം പോയാലേ
അതെ സത്യാണ്. ഇനി എന്തൊക്കെ രോഗങ്ങളെ വരാ ന്നും കൂടി അറില്ല. ഓരോരോ പുതിയ പുതിയ പേരുകളൊക്കെ ഇട്ടിട്ടാണ് രോ ങ്ങള് വരുന്നത്.
ഉം ആദ്യായിട്ട് കേക്കക്കാരംമ്മള് ഓരോ പേരൊക്കെ അതെന്താണാവോ നമ്മക്ക്
അത ഇപ്പ ശിഖല്ലയാണല്ലോ പുതിയത്.
ഉം
അങ്ങനെ ഇപ്പൊ ഞങ്ങടെടുത്ത് വേറൊരാള് എൻ വൺ എച്ച് വൺ വന്നിട്ട് മേരിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്താ എങ്ങനെ പെട്ടെന്നാണ് ഓരോന്ന് വരയും ചെയണത്. ജീവനെ ബാധിക്കുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞ പേടിയാണ്
കതയെ ഇന്റുണ്ടാവും.
അതെ ആദ്യൊക്കെ കൊറോണ വരണ സമയത്ത് ആ കൊറോണ ഒക്കെ വരണ സമയത്ത് അവിടെ ആയിരുന്നു ഇവിടെയായിരുന്നു എന്നൊക്കെ ആയിരുന്നു പിന്നെ അടുത്ത് വെരും ന്തോറും നമുക്ക് ടെൻഷൻ ആവാൻ തൊടങ്ങി. ശരിക്കും നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മള്
അതല്ലേ പിന്നെ അതൊരു വിഷയന്നെ അല്ല അങ്ങനെ പോയി എല്ലാട് എല്ലായിടത്ത്തും ഉണ്ട് അങ്ങനെ
അതെ ശരിക്കും നമ്മളെന്നെ ഈ ഇതൊക്കെ ശ്രദ്ധിച്ചാലെ നമ്മടെ പ്രകൃതിനെ നമ്മള് സംരക്ഷിക്കാൻ പറ്റുള്ളൂ കാരണം നമുക്കും ഇനി ജീവിക്കണം നമ്മുടെ ഭാവി തലമുരക്കും ജീവിക്കണം അതെ ഈ എന്താ സ്മോക്കിങ്ങും മറ്റ് ലഹരി വസ്തുക്കൾ പോലെ തന്നെയാണ് ഈ പ്രകൃതി നമ്മുക്ക് ചൂഷണായിട്ട് മാറുന്നത് നമ്മൾ അങ്ങിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്
ഇപ്പ കൊറ ആായിട്ട് ഒന്നല്ലെങ്കിൽ നല്ല വരൾച്ച പോലെ വരി അല്ലെങ്കിൽ വെള്ളപ്പൊക്കം അത അതല്ല രണ്ടും അല്ലാതെ നോർമൽ ആയിട്ടുള്ള ഒരു കാലാവസ്ഥ തന്നെല്ലല്ലോ
ഇല്ല ഏതൊരു കാലാവസ്ഥയാണെങ്കിലും നമുക്ക് പേടിയാണ് എന്താ വരാൻ പോണന്ന് അറിയില്ല പി ഇപ്പൊ മുല്ലപ്പെരി ഡാമിന്റെ കാര്യങ്ങൾ തന്നെ ആലോിക്കുമ്പോൾ
അതെ പൊട്ടാനായിട്ട് നിക്ക ഇതൊക്കെ കൂടെ എവിടെ ചെന്ന് അവസാനിക്കുന്നാവോ
അത് നമ്മൾ തന്നെ ശരിക്കും പരിശ്രമിക്കണം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമ്മൾ ഈ പ്ലാസ്റ്റിക്കിന്റെറെ ഉപയോഗ റക്ക അത് നമ്മുടെ മണ്ണിന്റെ ഘടനയ തന്നെ ബാധിക്കല്ലേ ചെയ്യണത് ശ
ഒന്നും വേണ്ട പ്ലാസ്റ്റിക് കുറച്ചിട്ട് തണിസഞ്ച് യൂസ് ചെയ്യല തുടങ്ങിയത് പിന്നേ പിന്നേ യൂസ് ചെയ്യാലോ പ്ലാസ്റ്റിക്കിന്റെ പോലെല്ലല്ലോ അ പിന്നെ വലിച്ചു തഞ്ഞാലും കുഴപ്പമില്ല
ഇത് നമ്മൾ എങ്ങനാെച്ച നമ്മള് ആ ഇങ്ങനെ ആലോചിക്കും പിന്നെ വല്ല ഇതിന്റൊയിട്ട് ബന്ധപ്പെട്ട ദിവസങ്ങൾ വരുമ്പോൾ മാത്രം നമ്മള തിനെ കുറിച്ച് ചർച്ച ചെയ്യും അല്ലാത്ത ദിവസം നമ്മൾ വീണ്ടും പഴയ പോലെ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ആണെങ്കിലും പ്രകൃതിെ മലിനീകരണണം ആക്കുന്ന ആളുകളൊക്കെ നമ്മൾ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്
ഇതിന് ശരിക്കും ഇതൊക്കെ കൂടെ കൂട്ടി ഒരു ബോധവൽക്കരണംൊക്കെ ഉണ്ടാക്കണം
ശരിക്കും ഇനി സമൂഹത്തിന് ഇനിയും കുറെ അറിയാനുണ്ട് പഠിക്കാനുണ്ട് ശരിക്കും തിരിച്ചറിവുകൾ വരാ ഞാനണ്ട്
ഇത്ങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആരും അതിനെ കുുറിച്ച് ബോധവാന്മാരല്ല
അല്ല ഈ സത്യ എല്ലാ നമ്മളെ പോലെല്ല എന്താ യുവജനങ്ങള് വേണം മുൻകൈ എടു നട്ക്കാൻ
നമ്മൾ ചെയ്യ്ണ ഓരോ ചെറിയ തെറ്റ് പോലും മറ്റു ജീവികളെ അയ്നൊക്ക ബാധിക്കും മൻശ്
അതേപോലെ ആ പോരാത്തന് നമ്മള് ത്തി എടുക്കുന്ന ഓരോ നല്ല സ്റ്റെപ്പും ചെലപ്പോ ഭാവില് ഉപകാരാവാം നമ്മള് ചെറുത്ന്ന് തൊടങ്ങിയാ മതി പിന്നെ നമ്മള് ചെയ്യ്ന്ന കണ്ടിട്ട് ബാക്കിള്ളവര് ചെയ്ത് കൂടാന്നില്ലല്ലോ ശരിക്കും നമ്മൾണെ തൊടങ്ങണം ശരി
തൊടങ്ങി ക്കണം തൊട്ങ്ങ്യക്കാനാണ് പണി
അതെ ന്നി വല്ല തുണിസഞ്ചിയൊക്കെ ണ്ടാക്കാണെങ്കി അതെ ന്നി എന്തായാലും നമുക്ക് ഇതിനെ കുറിച്ച് പിന്നീട് സംസാരിക്കാം
ആഹ് ശരി
ഉം